മോർണിംഗ് ആണോ എന്തൊക്കെയുണ്ട് വിശേഷവൊക്കെ
സുഖവായിട്ട് പോണ്
ആഹ് ഇന്ന് രാവിലെ മയയൊക്കെയുണ്ടോ അവിടെ
ആഹ് മഴയിപ്പം ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ട്
ഉണ്ടല്ലേ ആഹ് ഇവിടെ ഇന്നലെ ഈവനിംഗ് മുതൽ നല്ല മഴ തന്നെ
ആഹ് ആഹ് ഇന്നലെ പകലൊക്കെ നല്ല വെയിലേനി
ആഹ് നല്ല വെയിലുണ്ടായിരുന്നു ഇപ്പൊ കൊറേ ദിവസായിട്ട് മഴ കൊറച്ച് കൊറവാണല്ലോ മഴക്കാലത്തെ സംബന്ധിച്ച് കൊറവാണല്ലോ ഇനി ചെലപ്പോ ഒരു ഓഗസ്റ്റ് ആയാലൊക്കെയാണ് നമ്മള് സാധാരണ നമുക്ക് രണ്ടായിരത്തി പതിനെട്ടില് പ്ര പ്രളയവും പിന്നെ കഴിഞ്ഞ കൊല്ലവൊക്കെ ഇണ്ടായതൊരു ഓഗസ്റ്റ് ആ ഒരു ടൈമിലാ അല്ലേ കാരണം ജൂൺ ജൂലൈയില് അയില് വല്ലത് ഇണ്ട് വല്ല എഫക്റ്റ് ഇണ്ടാവില്ല പിന്നെ അങ്ങോട്ട് നല്ല ഇതിലായിട്ട് വരും അതെ പിന്നെന്താ ചായ കുടിച്ചോ
ഓഹ് ചായ കുടിച്ചു
അത് ശരി ഇന്നെന്താണ് പത്തിരിയോ ദോശയോ എന്താ ഉണ്ടാ
ദോശ ദോശയും കടല കറി ഗ്രീൻ പീസ് കറി
ആഹ് ഗ്രീൻ പീസ് കറി എങ്ങനെ തേങ്ങ അരച്ച് വക്കലാ അല്ലെങ്കിൽ വറവിടുവോ
ഗ്രീൻ പീസ് തേങ്ങ അരക്കലാ
ആഹ് തേങ്ങ അരച്ച് വക്കൂല്ലേ അതാ അല്ലേ ഒന്നൂടി ടേസ്റ്റ് തേങ്ങ അരച്ച് വെക്കുമ്പോ ആഹ്
ആഹ് ടേസ്റ്റ് ആയി അത് തന്നെ ദോശ പിന്നെ ഇങ്ങനെ പൊടിനോടണോ അല്ലെങ്കിൽ പച്ചരി തലേന്ന് കുതിർത്തി ഇട്ടിട്ട് അങ്ങനെ അങ്ങനെ ആക്കലാ
ആഹ് പച്ചരി വെള്ളത്തിലിട്ട് വെക്കും രാത്രി രാവിലെ
ഉഴുന്ന് വട ഉണ്ടാക്കാറുണ്ടോ പത്തിരിപ്പൊടിയോട് ഇണ്ടാക്കുവല്ലോ
ഞാൻ ആ അങ്ങനെ ഇണ്ടാക്കിയില്ല ഇഷ്ടല്ല ഇവിടെ ആ ഒരു അത്ര ടേസ്റ്റ് കിട്ടൂലാന്ന് പറ
ആഹ് അതെ പിന്നെ അതുവല്ല കൊറച്ച് ചെറിയൊരു ഒട്ടല് ഇണ്ടാവും എല്ലാ ടൈ ഉപ്പു പൊടി ഒരേ പോല ആവുലെ നല്ല പൊടി കിട്ടണം ആഹ് ഒരു ഒട്ടലിണ്ടാവുന്നൊക്ക പറയും അത് ചെലാപ്പ ആഹ് ചൂടോട്ക്കന കൊറ്ച്ച് ക്രിസ് പി ആയിട്ട് കിട്ടുവല്ലൊ ആഹ് ദോശ പ്രത്യേക രസന്നെ അപ്പൊ തന്നെ ചൂടോട്ക്കെ ആഹ് ചട്ടീല് ചുട്ടാട്ടെ അത് രസാ അതന്നെ പിന്നെന്ത മക്കളൊക്ക പോവാനായോ
ആഹ് ഓലിങ്ങനെ പോവാള്ള ഒര്ക്കാണ് ഒരാള് മദ്ര സ് പോയി രാവിലെ അപ്പൊ ഇനി സ് ഒരാള് പോവാള്ള ഒരു ഓല്ക്ക് ഹോംവർക്കൊക്കണ്ട് പറഞ്ഞ് എഴ്താണ്
തലേന്ന് രാവിലെ ചെയ്യാന്നറിയ് പിന്ന രാവിലെ ഓര്ക്ക് ഒന്നിനും ടൈമ് ഇണ്ടാവൂല കാര്ണം ഇവര്ക്ക് മാറ്റലും നീക്കാൻ തന്നെ ചെല
ആഹ് എണീക്കാനന്നെ വൈകും ഈ കൂടി ആയിട്ടെ
കൂടിയമ്പള് നമ്മക്കന്നെ മടിയാ പിന്നെപ്പ മക്കളെ പറയണോ? നമക്കന്നെ രാവിലെ എണീച്ചു പോരണ ടാസ്കാണ്. പിന്നെന്തറഞ്ഞാ മക്കളെ പറഞ്ഞക്കയണ്ടേ ഒരുപാട് പണികളില്ലേ റെസ്പോൺസിബിലി ഇണ്ടായോണ്ട് നീച്ചന്നൊള്ളു. ആഹ് വെ അതന്നെ അതാണ് അതാണ്.
എനിക്ക്ണെ ഓർമ്മ ഇണ്ടാവൊള്ളു പിന്നെ അങ്ങ്ട്ട് തൊടങ്ങ്ണു.
എന്തറിയോ ആഹ് സ്റ്റാർട്ടിങ്ങിന് എന്തെങ്കിലും ഒരിത് പറ്റിയാ പിന്നെ അന്നത്തെ ദിവസം.
ആഹ് ഞാൻ ആഹ് ടൈമിലൊന്നു ഫോ ആഹ് ഫോണ്ക്ക് നോക്കലന്നെല്ല ഇപ്പൊ ഒന്ന ഇവ്ടെ റെഡിയായി ഒര് കൊറ്ച്ചണ്ടായി.
അന്നാ അതന്നെ അതെ അയ് എന്തറിയോ? രാവിലന്നെ നമ്മള് ഫോണൊന്ന് കയ്യിലെട്ത്ത് ഞാനൊക്ക മനപൂർവം കണ്ടാലും തൊടാതിരിക്കല കാര്ണം. തൊട്ട ഇന്റ അവസ്ഥ ഇൻകറിം. ആഹ് തൊട്ടാ ഇന്റെ അവസ്ഥ ആഹ് ഇര്ത്തം അങ്ങനെ ഇരിക്കും പിന്നെ പെട്ടെന്ന് അഞ്ച് മിനിറ്റ്. അഞ്ചുമിനിറ്റ് മുന്നേക്കെക്കാരം പഠച്ചോനെ ഇങ്ങനെ പറഞ്ഞയക്കാണ്ടലൊ ലെ ഇങ്ങനെ. പണി ഇണ്ടല്ലോന്നുള്ളവർ പിന്നെ അന്ന് എത്ര തീർത്താലും തീരൂല പണി. ആഹ് ആഹ് അതന്നെ നമുക്കൊരു മൊഡ്യൂൾ ഇണ്ടായ. തന്നെ നമക്ക് ഒരു ഇതാണ് അതായത് ഒരു ദിവസം നമക്ക് കൊറേ ടൈമ് ഇണ്ടാവും. അന്ന രാവിലെ നീച് പണികളൊക്ക ഇട്ത്ത്. ഇപ്പ മക്കളൊക്കെ പോണ ടൈമെന്നെ ഞാന്തറിയൊ മക്കള് പോയിട്ട് ഇടുക്കാൻ നിക്കൂല ഓല് പോണേനെ മുന്നെന്ന ജക
ഞാനോ അങ്ങനെ ഓലുണ്ടാവോമ്പെന്നെ എല്ലാ പണിം ഇങ്ങന ഇട്ക്കല
ആഹ് ഓല് പോയാ പിന്നെ നമ്മക്ക് വീണ്ടും മടി എയ്ക്കാരം വീട്ട
ആഹ് അത് ആഹ് അത് തന്നെ പോയാ പിന്നെ സ്വസ്ഥതേല്
ആഹ അന കൊറച്ചേരത് നോക്കട്ടെ വിചാര്ച്ച് ഇട്ക്കെര്ക്കും ഫോണ് അപ്പം ഈ ഫോണിന്റെ ഒരവസ്ഥെന്ന് പറിണെ നമ്മള് മക്കളെ ഇങ്ങനെ പറയല്ലൊ എന്ത ഇങ്ങളെപ്പളും ഫോണിൽന്ന് പക്ഷെ നമ്മളെന്നെ അത് ഇട്ത്ത് കഴിഞ്ഞാ പിന്നെ എന്തെങ്കിലായിട്ട് അയില് ഫോക്കസീത് പോവും അപ്പം ഞാൻ ഇന്നോട് എപ്പളും മക്കള് പറയു ഉമ്മി ഇട്ക്ക്ണ്ടല്ലൊ ഉമ്മി ഇട്ക്ക്ണ്ടല്ലൊന്നറിയ് പിന്നെ നമ്മളെ കണ്ടല്ലെ പഠിക്ക്ണത് ഞമ്മളാണല്ലൊ ഫസ്റ്റ് ഓലെ പാഠഭാഗം
ഞാന് ഫോണ് ഇട്ത്താലും ഇങ്ങനെ ഓരോ പണിയൊക്കെ ചെയ്യും ചെലേ പളികളൊക്കെ
ഫോൺ വിളിച്ചോണ്ട് പണി ഇട്ക്കല ഒരു പ്രത്യേക കഴിവ
ആഹ് ഞാനു അങ്ങന അകക്കെ അകൊക്ക അടിക്കും അടിച്ചു വാരും അങ്ങനെ ചെ നമുക്ക് ഒറ്റ കയ്യോണ്ട് ഇട്ക്ക്ണ പണി
പണി അത് ഇൻക്ക് തീരേ പറ്റാത്തൊരു സംഗതിയാണ് ഫോണ്ല് ഞാന് എന്തെങ്കിലും ഇഞ്ഞിപ്പം കോൾ ചെയ്യാണെങ്കി തീരേ പറ്റൂല ചെലോരല് ഫോണ് വിളിച്ചോണ്ട് ഇങ്ങനെ ഓരോ പണികള് ചെലപ്പം തീർന്ന്ന്ന് വരെ പറയും തിരുമ്പിയാണ്ട് നിക്ക ചേലോല് ആട ഫോൺ വിളിക്ക്ണെ എൻ്റെ ഫ്രണ്ട്‌സെളൊക്കെ അപ്പം ഞാൻ പറയും എങ്ങനെ സാധിക്ക്ണ് ചോയ് ക്കും ഞാന് ചെലോൽക്ക് അയിനൊര് കയി‌വാണ് ആഹ് ആഹ് അത് രണ്ടും നടക്കും അതാണ്. അതാ ഞാൻ പറഞ്ഞത് അതൊരു കൈവാണ് അങ്ങനെ വിളിക്കാനും വേണം ഒരിത് ഇനിക്കങ്ങനെ പറ്റൂല ഇനിക്ക് വിളി ക്കാണെ പിന്നെ ശ്രദ്ധ മുയിവ അയിലേക്കാരം പിന്നെ പണീലൊന്നും അങ്ങനെ ഉണ്ടാവു കാ കയ്യൂല ഇൻക്ക് ഉം പിന്നെ എന്താ അവിടെ കൃഷികളൊക്കെ ഇണ്ടോ അടുത്ത്?
കൃഷി കൃഷിയൊന്നു ഇല്ല ഇങ്ങനെ ചെറു പച്ചക്കറികളും
ആഹ് ചെറിയതായിട്ട് ലേ ആഹ് അതെ അതെ എന്തെങ്കി അങ്ങനെ വിത്തുകളൊക്കെ എങ്ങനെ കിട്ടല് നിങ്ങള് വാങ്ങാറാണൊ അല്ലെങ്കില് ഇങ്ങനെ മൊളച്ച് ഇണ്ടാവണതാ?
മൊളച്ചിണ്ടാവണത മൊളക് തയ്യ്. പിന്നെ ഞങ്ങക്ക് ഈ ഇതീന്ന് കിട്ടും കുടുംബസ് ശ്രീൻ്റെ ഇതിലൊക്കെ തൈകള് ആഹ് അങ്ങനെ കിട്ടും ഈ വൈതന അങ്ങനൊ ക്കെ കിട്ടേണ്ട് ആഹ് അതൊക്കെ ഇന്നാള് ഇപ്പം ആഹ്.
അതെന്തായാലും കുഴിച്ചിടണല്ലോ നമുക്ക് കിട്ടി കഴിഞ്ഞാ പിന്നെ നമ്മള് വെറുതാ ആവൂല ആക്കൂല്ലല്ലോ ആഹ്.
ഇങ്ങനെ നോക്കു അല്ലോ ഇ ഇവിടെ ഇപ്പം കൊറച്ച് ഇണ്ടാ നല്ലോം ഇണ്ടായിന് വൈതന ഇണ്ടായി മറ്റ് റ്റേക്കെ കൊറെ പോയി ഏഹ്
ട്ടെ എനിക്ക് തോന്നണെ ആ ഒരു ടൈം തോന്നണ്ട്ല്ലേ ഈ ഒരു ടൈമിലൊക്കെ മഴ ആ മഴന്റെ ഒരു ടൈം അല്ലേ? അപ്പൊ ഇപ്പൊ ഇട്ട വേ ഇണ്ടാവൂന്ന് തോന്നണ്ട് അ മണ്ണൊക്കെ കുതിർന്നിട്ടല്ലേ. ആഹ് അതന്നെ.
പിന്നെ നമ്മള് ഇങ്ങനെ നോക്കണം.
നോക്കണം അന്നെ അയിന്റെ വള്ളീം കാര്യങ്ങളൊക്കെ ഈ പീ പു അതിന്റെ ഇലകളൊക്കെ ഇണ്ടല്ലോ ഈ പീ ക്കളൊക്കെ തിന്നണെ ഒക്കെ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാ മതി ആ നോക്കണ അതെ അയ് ഓരോരുത്തർക്ക് ഒരൊ ഇൻട്രെസ്റ്റ് ആണല്ലോ ചിലോൽക്ക് ഇപ്പ ഇന്റെ വീട്ടില് ഇന്റെ ഉമ്മാക്ക് ചെടീനോട ഭയങ്കര താല്പര്യ ചെടി പച്ചികറി ഒക്കെ- ഇണ്ടാക്കും പക്ഷെ ചെടിക്കൊന്നും കൂടി ഇഷ്ട ഇവിടമ്മ ചെടി കണ്ടാലും അവിടന്നൊക്കെ എടുത്ത് വാങ്ങി പോരും അപ്പ ഞങ്ങള് പറിം ഞങ്ങള മക്കള കാട്ടി കാര്യാണ് ഇമ്മാക്ക് ചെടി വീട്ടില് വന്നാ തന്നെ എല്ലാരും പറയും ഉമ്മാന്റ ചെടി നോ ക്കി നിന്ന് പോവുന്ന് പക്ഷെ ആ ഒരു ഇൻട്രസ്റ്റ് ഞങ്ങക്ക് ആർക്കു ഇല്ല. ആഹ് നല്ല ഭംഗിയാ. അത് അറഞ്ഞാൽ ഓരോ ഐഡിയിലൂടെ ചെയ്യും ഉമ്മച്ചി ഉള്ളിലോക്കെ കൊണ്ട് വെച്ചിന് ഇപ്പൊ ഞാൻ ഓരോ പ്രാവശ്യം വീട്ട് പോവുമ്പോ ഇമ്മച്ചിയോട് പറയും എന്താ ഇപ്പൊ ഇത് ചെയ് കാരണം ഞങ്ങളൊക്കെ പോന്നാ പിന്നെ പ്രത്യേകിച്ച് ആരുല്ലല്ലോ. നോക്കുവാേണല്ലോ ഒരുട്ട ഒ ഒര് എന്തെങ്കിലും ഒരു ഹോബി വേണല്ലോ. അപ്പൊ ഞാൻ പറയും അത് നല്ലതാന്നെ അറിയും വെറ്തെ ഇരിക്കണാട്ടി നല്ല എന്തെങ്കില്
ആഹ് വെറുതെ ഇരിക്കണാട്ടി നമ്മള് എന്തെങ്കിലും ഒക്കെ ചെയ്തോണ്ട് നിക്ക. അതിന് എത്ര പ്രായായാലും നമ്മുക്ക് ആരോഗ്യം ഇണ്ടെങ്കി നമ്മള് ചെയ്തോണ്ടിക്കണം.
പിന്നെ അമ്മള ഉമ്മമാരൊക്കെ പറഞ്ഞാല് അറിയോ ഓലൊക്കെ ഫോണില് കളിച്ചണെ ഒക്കെ ഒരു ലിമിറ്റേഷൻ ഇണ്ടാകും ഓല് കൊറച്ചൊക്കെ കണ്ട് കൊറച്ചൊക്കെ നോക്കി പിന്നെ ഓൽക്കൊരു അങ്ങനെ കൊറേയൊന്നും ഇരിക്കൂല ആഹ് അതന്നെ. പറ്റിയതായിട്ട് ആഹ്. ഞാന് എപ്പോളും പറയും എന്തിന ഉമ്മ ഇങ്ങനെ എപ്പളും ഉമ്മാക്ക്‌ എപ്പോളും ചൂല് ആയിട്ട് നടക്കണ പണിയാ. അതായത് എല്ലോടുത്തും നല്ല വൃത്തീല് നിക്കണം ഞങ്ങളൊക്കെ വന്നാ പിന്നെ കണക്ക കാരണം മക്ക ക്കളൊക്കെ ഇണ്ടാവുമ്പോ എത്ര ആയലും നന്നാക്കി ഇട്ടാലത് ഇതാവില്ലല്ലോ ആഹ് എല്ലാരും കൂടി അ ന്നിട്ട് ഞാനും താത്തി അങ്ങനെ പറയും പിന്നെ എന്തിനാ ഇമ്മ ഞങ്ങള് നാലിസ് ത്തിലന്നെ വെരണത് അപ്പ ഇങ്ങനെ കൊണ്ട് നടക്കണ്ട അറിയും ഉമ്മാക്കങ്ങനെ ശീലായി. ട്ടി, അപ്പം അങ്ങനെ ഇന്നാല് ആ ഇതിലായിട്ട് ആഹ് അതാ ആഹ് ആഹ് ആ സ്ഥാനത്ത് ഞാൻ പറിം നമ്മളൊക്കെ വേം പണി കയിച്ചാല് വേം നമ്മള് ആയിട്ട് കൊറച്ചേരം ഇരിക്കണം കൊറച്ചേരം കട് ക്കണം എന്നുള്ള മൈന്റെക്കരം പക്ഷെ ഓൽക്ക്നി പണിക്കെ ഓല് നേരത്തെ കഴിഞ്ഞാലും പിന്നിം വേറെന്തേം ചെയ്യണം ഇന്ന്ള്ള മെന്റാൽറ്റിയാ അപ്പ ആ ടൈമില് ഇട്ക്ക്ണ പണിയാണ് ചെടിന്റെത് പിന്നെ ചെലെരൊക്കെ സ്റ്റിച്ചിങ്ങൊക്കെ ചെയ്യും സ്റ്റിച്ചിംങ്ങൊക്കെ ചെയ്യോ അറിയോ
ചെർതായിട്ടൊക്കെ ഇങ്ങനെ വീട്ടിൽ നിന്ന് മേലടിയൊക്കെ അടിക്കൊള്ളൂ
ആഹ് അങ്ങനൊക്കെ ആഹ് അതായിത് നമ്മക്ക് ഷെയ്പാക്കാള്ളതൊക്കെ അങ്ങനൊക്കെ അടിക്കും അല്ലെ ആഹ് ഞാ
ഇപ്പം മക്കൾതൊക്കെ അങ്ങനെ അടിക്കും അല്ലാതെ അടി
അയിനും മാണൊരു ഇൻട്രസ്റ്റ് ആഹ് അതന്നെ ഞാനൊക്കെ കൊറെ പഠിച്ച് ച്ചാൻ പോയാത ഇൻക്ക് അയിമലോട് വല്യ താല്പര്യല്ലാത്തോണ്ട് അങ്ങട്ട് കറക് റ്റായില ഇത് വരെ ഞാന് ആഹ് ഇൻട്രസ്റ്റ് വാണം അതെ അത് ഇപ്പം എന്തിനെലും ഇപ്പം മെഹന്തി ഇടില്ലേലായാലും ഒക്കെ അങ്ങനെണല്ലോ നമ്മള് മൈലാഞ്ചി ഇട്ണേനായാലും ആഹ് ഏത് വർക്കിനായാലും ഇൻട്രെസ്റ്റ് ആഹ് അത് ഇഷ്ടപ്പെട്ട് പഠിച്ചാലും കഷ്ടപ്പാട് അറീല്ല പറീലല്ലോ ഹ്മ്മ് പറയാണ്ടോ ടൈമുംമാണം ക്ഷമിം മാണം അയിമലൊക്കെ ഇരുന്ന് നമ്മള്
ആഹ് അയിന് നല്ല ക്ഷമ മാണം ഇന്നാലേ നമ്മള് ഈ
അതെ, പിന്നെ എന്താന്നറിയാ ആ കട്ടിംഗൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ വെരെന്നെ വേണം അയിനൊക്കൊ ഒരു ബാലൻസിംങ്ങനെ ഇണ്ട് ആ വെട്ടൽനൊക്കെ അത് നമ്മളെ ആഹ് അങ്ങനിം ഇങ്ങനിം വെട്ടി കഴിഞ്ഞാ പിന്നെ അടി ക്കുമ്പോ അത് പ്ലോ ഏഹ് പ്രോപ്പറായിട്ട് വരൂല അങ്ങനെക്കെ പ്രശ്നങ്ങളൊക്കെണ്ട് അപ്പം അതാ ഞാൻ പറിണേ അത് ഈ അട്ച്ചലൊക്കെ പഠിച്ചാലേ അതെന്നെ സു, ഏഹ് പറയാണ്ടോ പെൺകുട്ടികളൊക്കെ ഇല്ലോൽക്കൊര് കാ കാര്യ കാരണം ഓൽക്കത് നല്ല മോഡല് നമ്മളെട്ത്തക്കെ ഒരുപാട് ബിറ്റുകളൊക്കെ ഇണ്ടാവല്ലോ ശീലകളൊക്കെ
ഏഹ് അതന്നെ ഒരുപാട് ഡ്രസ്സ് പയേതേ ഒള്ളു ഡ്രസ്സ്‌ വെക്കാൻ സ്ഥലല്ലാറിയും അങ്ങനെ പലെ പഴേത് ഇഷ്ടംപോലെ
പിന്നെ ചൗട്ടി ആയിട്ടൊക്കെ യൂസെയ്ത് പോവും പക്ഷെ അതൊക്കെ എന്തൊക്കേ ചെയ്യ്ണോൽക്കാണെ പലേതും ചെയ്യും യ, പഴെ ചൗട്ടി എത്ര ആൾക്കാര് ഇണ്ടാ ക്കും അങ്ങനൊക്കെ അപ്പം അതൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിക്കും ഇപ്പെന്നറിയോ യൂട്യൂബിലെന്നെ ക്ലാസ്സുകളൊക്ക ക്കണ്ടല്ലോ യൂട്യൂബിലൊക്കെ നോക്കിയാട്ട് കൊറേ ആൾക്കാര് പഠിക്ക്ണ്ട്, ഇല്ലേ ഇപ്പം വീട്ട്ല്ര്ന്ന്
ഞമ്മള് ആഹ് ആഹ് അതന്നെ പൊർത്ത്ക്ക് പോവണ്ടിയെ ആവശ്യന്നുല്ല
ഇല്ലല്ല, പിന്നെ സ്റ്റിച്ചിങ്ങ്ന്നൊക്കെ പറിമ്പളേ എല്ലാർക്കും ഓൺല് ലൈനായിട്ട് പഠിക്കാൻ കാരണം ഇത് കണ്ട് നല്ലോ
ഏഹ് അങ്ങനെ പഠിക്ക നമ്മള് നമ്മളയ്മലെന്നെ ഇരിക്കണം ഇന്നാല്
ഇരിക്കണംന്നൊള്ളൂ ആഹ് അത് പിന്നെ ലൈവ് ക്ലാസെല്ലേ വെരാ ഞാനിപ്പോ ആഹ് തന്നെ ലൈവ് ക്ലാസല്ലേ അത് പിന്നെന്തേ ഡൗട്ട് ഇണ്ടെങ്കിലൊക്കെ ക്ലിയറാക്കി തരോല് ഞാൻ ഇപ്പ ഞാനൊര് അക്കാദമിന്റെ കീഴിലിങ്ങനെ ടീച്ചറായ്ട്ട് വർക്കെയ്യ്ണ്ട് അ പ്പം അയിലൊക്കെണ്ട് ഈ ഏഹ് ഇതിന്റെത് അപ്പം നമ്മളീ അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ ചോയിക്കുമ്പൊ ഓര് പറയും ഓൺലൈനായിട്ട് ഇങ്ങനെ ഇത് പറ്റോ ഏഹ് നട ക്കോ അങ്ങനെക്കൊരു ചോദ്യെക്കാരം ഇത് പഠിക്കാൻ പറ്റോ ഇന്നൊക്കെള്ളത് അലോ ഇതിങ്ങനെ വെട്ടലും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പൊതെങ്ങനാ അതേപോലെ മെഹന്തിക്കൊക്കെങ്ങനെ ചോദ്യാ പിന്നെന്തൊക്കേണവിടെ വിശേഷങ്ങളൊക്കെ പ്രത്യേകിച്ച്? എങ്ങനേ പൊറത്തൊക്കെ പോവാറുണ്ടോ? അതാ ചോറ് തള ച്ചോണ്ട്ക്ക്ണ്ട്
ആഹ് ഇവിടെങ്ങനെ ചോറ് അട്പ്പത്താണ്
ഞാന്തറിയാ പത്തിരി ഇ ന്ന്ണ്ടാക്കി രാവിലെ അപ്പൊ അത്
ആഹ് ആ ബടി അങ്ങനെന്നെ വേ ഞാനാ തീ കെട്ണേൻ്റെ മുന്നെന്നൊക്കെങ്ങനട് ആക്കല പിന്നെ തീ മൂട്ടാൻ മടിയാണ് അങ്ങ
ആഹ് അതെ തീ ക അഹ്ന്താറ്യോ അടുപ്പിൻ്റത്രേ ഗുണംന്നറഞ്ഞാല് തീ കത്തിയോണ്ട്ക്ക്മ്പോ അയ്മത്തെ ഫുഡറിമ്പൊ വേറെ ടേസ്റ്റെനാണല്ലോ അടുപ്പത്ത്ണ്ടാക്ക്ണേ ആ മഞ്ചട്ടീലൊക്കെ ആ മീൻകറി ആയാലും ഏഹ് അതൊരു പ്ര ത്യേക ടേസ്റ്റാ പുളിയൊക്കെട്ട് വെച്ചാല് ആഹ് അതന്നെ ആപ് അപ് പ്പ ഞാന് എപ്പളും പറയും പിന്നെ അതായത് ആ തീ യിങ്ങനെണ്ടായ ടൈമില് വെവേ നമുക്ക് പണി പെട്ടെന്ന് തീര് ചെയ്യും പിന്നെർഞ പ ആലുവാട്പ്പൊക്കാ യാണ്ട് കരീന്റെ പ്രശ്നൊന്നുല്ലല്ലോ മൂട്ടില് കൊറച്ചൊരു തേണ്ടാവൊള്ളു
ആഹ് ന്നായിക്കോട്ടെ സമയം ആയിന്നു ആഹ് ന്നാ ശരി ആഹ്